ഹലോ കേ ക്കാമോ
ആ കേൾക്കാം
അ എന്തോ റേഞ്ച് ഇഷ്യു ഉണ്ടെന്ന് തോന്നുന്നു ഓ പിന്നെ എന്നാ വിശേഷം ഊണൊക്കെ കഴിഞ്ഞോ
വിശേഷം ആ കഴിഞ്ഞു
പിന്നെ വേറെന്താണ്
എൻ ഇവിടേ മഴ വെയിൽ രണ്ടും എടയ്ക്ക് പിന്നെ മഴ പെയ്യണ്ട് ഇന്ന ഇന്നലെ ഫുള്ള് വെയില്
ആ ഇവിടെ ഉച്ചവരെ ഭയങ്കര മഴയായിരുന്നു ഇപ്പ ഇച്ചി തെളിഞ്ഞിട്ടുണ്ട്
എന്തെിലും ഫുഡൊക്കെ
എല്ലാം കഴിഞ്ഞു എനിക് സാമ്പാർ ഉണ്ടാക്കി പയറു തോരൻ ഉണ്ടാക്കി പിന്നെ ഉണക്കമീൻ വറുത്തു
ഉം ആ ഉണ്ട് മീനൊക്കെ ഒണ്ട് ഇല്ലില്ല ഞാൻകയിക്കൂല്ല ആ
ആഹ് ഞങ്ങടെ വീട്ടിലെല്ലാർക്കും ഇഷ്ടാ
ആ ഞാൻ കഴിക്കലില്ല അവിടെ ഹലോ
ഹലോ
ആ ആ ഉണ്ട് ണ്ട് ഉണ്ട്
ആ അവിടെ എന്താ ഇന്ന് ഫുഡ് ആക്കിയത്
ഇവ്ടേ മീൻണ്ട് മീൻ പൊരിച്ചതു ഇണ്ട്
ആ
പിന്നെ മീൻകറിയുണ്ട് ചമ്മന്തി
ആ ഉം ഉം
തേങ്ങാ ചമ്മന്തി ആ ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് നിക്കാ
ആണോ ഹ മാരീഡല്ലാ
അല്ലല്ല
ആ ഓക്കെ ഓക്കെ ഏത് കോഴസാ എട്ത്തേക്കണേ
കോഴ്സ് വല്ലോം തപ്പികൊണ്ട്ക്കാണ് നഴ്സിങാ വിചാരിക്കണത് വിചാരിക്കുന്നത് എൽ ബി എസ്ല് കൊടുത്തിടണം ആ മെഡിക്കൽ കോഴ്സസ് ഏതെങ്കിലും അതില് കിട്ടിട്ടില്ലെങ്കി ആഹ സിങ്ങ എടുക്കണം മൈസൂർ അല്ല മാംഗ്ലൂര് ആ
ആഹ് ആഹ് നഴ്സിങ്ങാ നല്ലത് ഫ്യൂച്ചറിന് രക്ഷപ്പെടാം
ആഹ നിങ്ങള മരിഡാ ആഹ അവിടെയാണ അപ്പ ഹസ്ബൻറിന്റെ വീട്ടിലാ
ആ അതെ അതെ ഹസ്ബൻഡ്ട്ട്
എത്രല്ല പഠിക്കണല്
അവര് സിക്സ്ത്തില്ൽ രണ്ടു പേരും
എസാ
ആട്ടിൻസ
ആഹ സ്കൂള് പോയക്കോ അല്ലേ
കുഴവായിക്കാ
ആഹ
വിശേഷം ഉ
പിന്നെ വേറെന്താ അയ്യോ വേറെ നിങ്ങള് ജോലിന്ന ചെയ്യണ്ടോ
എന്തോ
ആഹ് മാർക്കക്കണ്ട് ജോലി ചെയ്യുന്നുണ്ടോരിക്ക ഓക്കെ ആഹ എ ആഹ
ഉം വീട്ടില് സ്വസ്ഥഗ്രഹ വർ ആ് ഇല്ല വേറ ഒന്ന ഇപ്പൊ ഞാൻ ഇത് മാത്രേ ഉള്ളൂ
ആഹ് എല്ല ഓക്കെയാ മ്
പിന്നെ എന്താണ്
പിന്നെന്താ ഇനി വൈകുന്നേ രത്തിനൊക്ക എന്താ?
വെക്കേഷൻ ട്രി പ്പൊന്നും പോയില്ലേ?
വെക്കേഷൻ ഇല്ലേ ഞങ്ങ്ക്ക് ഇനി ഒക്ടോബർ, സെപ്റ്റംബർ വരെ ടൈമ് ഇണ്ട്. നഴ്സിംഗ് മെഡിക്കൽ ഫീൽ അതെ ആഹ് അപ്പളേ പഠി തൊടങ്ങുള്ളൂ. അത്രേം ടൈമ്ണ്ട്. ആഹ് ഇവിടെ നാട്ടില് നല്ല പൈസയാണെ.
ആണല്ലേ
ആ നാട്ടില് മാനേജ്മെന്റില് കേറാന് ആ മാനേ- ജ്മെന്റിൽന്ന് കേറാൻ കൈ ഡൊണേഷന് ആറ് ലക്ഷാണ്. പിന്നെ ഫീ ഹോസ്റ്റൽ ഫീ ഒക്കെ ആ ഹോസ്റ്റ്ൽ ഫീ ഒക്കെ വേറെയാണ്. പിന്നെ എൽ ബി എസ് നയന്റി ഫൈവ് പെയ്സെന്റേജ് എങ്കിലും വാണം കിട്ടണെങ്കില്.
വേണല്ലേ ആഹ് ആഹ് ആഹ്. ഫാമിലി വേറെ ആരെങ്കിലു ഉണ്ടോ നേഴ്സ്?
ഇല്ലല്ല. ഞങ്ങള് ഇന്റെപ്പം മൂന്ന് കസിൻസ് സെയിം ഏജ് ഉള്ളതുണ്ട് ഞങ്ങള് മൂന്നാളും പാണ് അത് ഞങ്ങളെ ഞങ്ങള് തൊട്ട് തൊടങ്ങിട്ടാണ് ഇപ്പോ അതിന്റെ മുമ്പുള്ളവരൊന്നും ഒക്കെങ്ങനെ മാരീഡ് ആയിട്ട് കല്യാണം കഴിച്ചു പോയി ഇപ്പ പിന്നെ ഓലതെ അങ്ങനെ കഴിഞ്ഞു അപ്പൊ അയിന്റെ കത്താ നെ അങ്ങനെ പതിനെട്ട് വയസ്സായപ്പോ ആ എനിക്കിപ്പോ പത്തൊൻമ്പതായ്ട്ടുണ്ട് ഇതിന് മുന്നേ പതിനെട്ടയപ്പോ തന്നെ ഓളെ കെട്ടിച്ച് വിട്ടേക്ക്ണ് അപ്പോൾ ഓളങ്ങനെ ആയതൊണ്ട് ഇനി എന്നെന്തായാലും പഠിപ്പ- കിട്ടണം അതിന്റെ രീതിയില്
ആഹ് ആഹ്
ആഹ് ഞങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്ക ആ അതാണ് ഡിഗ്രി ആ- നാല് കൊല്ല- കൊല്ലം വെറുത്തെ പോവല്ലേ
ആനേ ഇപ്പ ഡിഗ്രി പഠിച്ചാലേ ഒന്നും വലിയ ഇതില്ല ഇങ്ങനെ തന്നെ നേഴ്സിങ് എന്തായാലും പഠിച്ചെങ്കിലേ കൊറച്ച് കഴിയുമ്പോത്തെന് വല്ല അബ്രോഡും കേറും പോയാ രക്ഷപ്പെടാം
ആ അതാണ് നേഴ്സിങ് ഇവിടെ കാര്യൊന്നുമില്ല ഇവിടെ അത്ര സാലറിയൊന്നും ഇല്ല ഇല്ല
ആഹ് എങ്ങനെലും അബ്രോട് കേറി പോയാലേ സാ കാര്യ ഉള്ളൂ
ആ അതാണ് ഒരു കാര്യ ഇല്ല
ഉം
എന്തായാലും ഇവിട ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയി ട്ട് നോക്കത്തുള്ളു
ഓ ആ എന്റെ സിസ്റ്റർ അതാണ് ഹലോ ഹലോ ഹലോ കേക്കാമോ കേ ക്കത്തില്ലേ
ആ അതൊരു കോള് വന്നതാണ് എവിടാ പഠിച്ച സിസ്റ്ററ് ബാംഗ്ലൂരാ എവിടെ ബാംഗ്ലൂർ എവിടെ ഹലോ
ഉം
അല്ല ഏതിയറേനു വർക്ക് ചെയ്യാണോ
ഇപ്പൊ കൊറയായി ഇപ്പ അവള് അബ്രോഡ് ആണ് യൂ കെ ലാണ്
എങ്ങനെ ഉണ്ടാവില്ല നഴ്സിംഗാണ് ഒക്കെ എന്താ പറയണ ജോലീനെ പറ്റി
ഗവൺമെന്റിൽ കിട്ടയിട്ടുണ്ട് അവടെ കുഴപ്പില്ല അവരുടെ കാര്യം ഓക്കേ ക്കാണ് ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡ് ആണ് ഉം ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ സെ സെറ്റിൽടാണ്
ആ അല്ല ചെലൊരുങ്ങനെ നല്ല സ്ട്രെസ്സാണ് ഈ ജോബിന് അങ്ങനെ പറയുന്നുണ്ട്
എവിടെ ചെന്നാലും നമ്മള് കഷ്ടപ്പെടണം എന്ത് ജോലിയാണങ്കിലും കഷ് ടപ്പെടണം അതിപ്പോ എന്ത് ജോലിയാണെങ്കിലും
ആ ഇണ്ട് ആ അതാണ്
കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യല്ല പക്ഷെ അബ്റോട് പോവാണെങ്കിൽ കഷ്ടപെട്ട്ട്ടുണ്ടെങ്കിൽ
കാര്യ ആ ഒരു ആ ഒരു ലക്ക് തൊട്ടാണ് സാ
ആ സാലറി ഉണ്ട് അവിടെ അവിടെ മണിക്കൂർ വെച്ചിട്ടാനല്ലോ ഉം
ആ
പിന്നെ വേറെ ന്തെക്കയാണ് വിശേഷം
വേറെ എന്തൊക്കെയ അങ്ങന ജോലി ഒന്നും നോക്കണല്ലേ
ഞാൻ ജോലി ആ നിലവിലില്ല കുട്ടികളൊക്കെ ഉള്ള കൊണ്ട് പിന്നെ വീട്ടില് ഉമ്മ ഒന്നും സുഖമല്ലാത്താണ് അപ്പൊ അവരൊക്കെ നോക്കാനൊക്കെ ആയിട്ട്
ആ
ഉം
ഉം
എക്ക ശരിയാവില്ല കുറച്ച കഴിയുമ്പോ നോക്കണം എന്നാണ് നടക്കന്നറിയമ്മേല
ആ ഓല ആറാം ക്ലാസിലല്ലോ പഠിക്ക പി
അവര് ആറില്
ആ സി ബിഎസ് സിയാ
അതെ അതെ
നീ വരങ്ങ വന്താ
എന്തോ
ഇവനിങ്ങ ഒക്കെ എന്താ ചോദ
ഈവനിങ്ങയ്ക് എങ്ങനെ അപ്പൊ അവര് വരുമ്പോത്തേനും എന്തെങ്കിലും ഉണ്ടായി കൊടുക്ക ണം അവര് വന്നു കഴിയ്പോ അവർ എന്തന്ത് വേണംന്ന് പറഞ്ഞാ അത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ
നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആഹ് ഇല്ല അത് വന്ന് കഴിയുമ്പൾ നമ്മൾ എന്തായാലും വേറെന്തണ്ടാക്കി ചിലപ്പോ വ കഞ്ഞ എങ്ങക്ക് നയൂഡിൽസ് മതിയായിരുന്നു പറ അല്ല പറയാ പഴം മൊട്ട അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നുന്ന് പറയും വന്ന കഴിയുമ്പോത്തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുള്ളൂ
ഉം
ഉം പാലും സ്നാക്സും കൊടുക്കും വന്ന കഴിയുമ്പോ അതഞ്ഞുനെ ഫുഡ് എന്തെങ്കിലും പറഞ്ഞഞ് കഴിയുമ്പോ ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ നമ്മള് പ്രൊഡക്ട് ചെയ്യൻ പറ്റില്ല ഏ സമയ സ്വഭം മാ
ആ ഹസ്ബൻഡ് എവിടെയാണ അപ്പൊ
ആ ഹസ്ബൻഡന്റെ ഇവിടെ തന്നെയാ
ആഹ് എന്ത്
ആള് കൊറേ ദിവസം അവധി ദെവസമാണ്
ആഹ് ആഹ്
വീട്ടില് നിങ്ങള് തന്നേയുള്ളു
ആഹ് വീട്ടില് ഉമ്മ ഇണ്ട് വാപ്പ ഇണ്ട് ഞങ്ങളും
ആഹ്
ഉം പിന്നെ വേറെ എന്താണ് എല്ലാ പണിയൊക്കെ ചെയ്തോളൂ ഇപ്പൊ വെക്കേഷൻ ആയതൊണ്ട് വീട്ടില് പണിയൊക്കെ
ആ അതല്ലങ്കിലും ആ അടിച്ചതും തൊടച്ചിട്ടാ ഞാൻ സ്കൂളക്ക് പോയിനത് ഇപ്പൊ പിന്നെ അല്ലാതത് യൊക്കെ എടുക്കും ഉമ്മാക്ക് തൈ- തയ്യലുണ്ട് തൈക്കും ഉമ്മ അപ്പൊ പിന്നെ നല്ല ആ ആ നല്ല പണിയാണെങ്കിൽ-
പൊറത്തേക്ക് തൈച്ചു കൊടുക്കുവോ
ആ പൊറത്തേക്ക് തയ്ച്ച കൊടുക്കണതന്നെ കല്യാണ തിരക്കൊക്ക ആണെങ്കിൽ- മിഷീൻ നൽക്കാന ടൈംണ്ടാവില്ലോ രാത്രിയൊക്കെയെണിക്കുണ്ട്
ആണോ എല്ല അതെ എല്ലാം തയ്ക്ക- ഉല്
ആഹ് എല്ലാം തയ്ക്കും ബ്ലൗസും യൂണിഫോമും എല്ലാം തയ്ക്കും ആഹ് എല്ലാരും ഇവിടെ ഇവിടെ എടു - ക്ക എല്ലാരും ഇവടെ തന്നെ കൊടു ക്കെപിന്നെ ഇങ്ങനെ പൊറത്ത്ന്നെല്ലാപറഞ്ഞ അന്നെന്നെ ഇങ്ങനെ വരുന്നോരുണ്ട്
തൊഴിലുള്ളത് നല്ലതാ
ആഹ് അതെന്നെ
ലൊ
ആഹ് അതാണ്
ഉം തൈക്ക് തയ്ക്ക അറിയാമോ ഓ അറിയാലേ
ആഹ് അങ്ങനെ വല്തായിട്ടൊന്നും അറിയി ല്ല യൂണിഫോമിന്റെ ടോപ്പ് പാന്റ് അങ്ങനെ ഇപ്പൊ വെക്കേഷൻ ആയപ്പോ ഇങ്ങനെ പഠിച്ചു തൊടങ്ങിയതാ പിന്നെ ലോക്ക് എയ്യാനൊക്കെ ഇണ്ടാവ്ലെ ഡ്രെസ്സിന്റെ ആ അതൊക്കെ ചെയ്യും അങ്ങന മെഷീൻ ഉണ്ട വിമാന എടുത്ത് അപ്പൊ പിന്നെ വരന്ന് അങ്ങനെ ചെയ്ത കൊടുക്കും
താല്ര്ം തോന്നട്ടില്ല പക്ഷെ എന്റെ ഉമ്മ തക്കുമ്പ വീട്ടില് മെഷീനക്കെണ്ടായി പക്ഷെ എനിക്ക് അന് മാത്രം ഒരു താല്പര്യം തോന്നിട്ടില്ല
ആ നല്ലതാണ് മഷ ീ വീട്ടിലണ്ടെങ്ക നല്ലതാ നമ്മ
ആഹ വേറെ നമുക്ക് അത്യാവശ്യം എന്തെങ്കലുമൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാം ആ പക്ഷെ എനിക്ക്ന്താണ് ഒരു താല്പര്യം തോന്നി ഇല്ലാതാര
ആഹ നല്ല നള് കഴിച്ചു തുടങ്ങിയല്േ ആഹ ഓക്കെ